ഹലോ ആഹ്‌ ഓഹ്‌ കേക്കാടെ
ഓ ഞൻ ഹസ്ബൻറിന്റെ വീട്ടില്ലാട്ടോ
ആഹ്‌ ആഹ്‌ എന്
ആഹ്‌ ഇന്ന് വൈകിട്ട് വന്നന്ന് നാളെല്ലേ കുട്ടിക്ക് സ്കൂളൊക്കെ തുറക്കണം അങ്ങനെ വന്നത്
ഓഹ്‌ ഓഹ്‌ ഒരുക്കങ്ങളൊക്കെ എന്തരയി സ്കൂളിൽ പോക്കൊക്കെ
ഓ എല്ലാം കഴിഞ്ഞ ഇനി പോയതി സ്കൂളില്
ആഹ്‌ ആപ്പി വിയ കുട്ടി
ഉം കൊഴപ്പൊന്നുമല്ല ഇനി പോ വുമ്പോഴേല്ലേ അറിയാൻ പറ്റൂ എന്രാണെന്ന്
ആഹ്ഹ്
പഹാ ഉം
ഓ മറ്റേ അവരണ്ട് ചേട്ടത്തീൻറ കൊച്ച് അവരൊക്കെ ഉണ്ട് പിന്നെ ഉറങ്ങീല ഉറ ടന്ന് കളിക്കാം പുതിയെല്ലാം മേടിച്ചാ ബോഗക്കെ
വേഗൊന്നും വാങ്ങിച്ചില്ലേ മ എന്റെ ബ്രദറുണ്ടല്ലോ
ആഹ് ആഹ്
ബ്രദറി ഇങ്ങനെ മറ്റേ അപ്പുറത്തെ വീട്ടിലെ ഒര് മറ്റേല്ലൊ പൊന്നു ന്റ അടുത്താണ് നക്കണത്.
ആഹ്
അപ്പൊ ഞാന് ഇങ്ങനെ അങ്ങേരിപ്പ വന്നായിരുന്നു. ഇടക്ക് വെച്ച് അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ബേഗ് കൊടുത്ത്. ത്ത് വിടൻ പറഞ്ഞായിരുന്നു. അപ്പൊ ആ ചെറുക്കം വാങ്ങിച്ചച്ച് കൊടുത്തു വിട്ടായിരുന്നു അതൊണ്ട് പിന്നെ വേഗംന്നും വാങ്ങിച്ചില്ല
ആഹ് ആഹ് ആഹ് അല്ല കൊഴപ്പ ഇല്ല ഇനിയിപ്പ വേറെന്റെ ആവശ്യംന്ന ഇല്ല പുതിയത്അലോ
ഓ അതാണ് ഇപ്പൊ കൊടുത്ത് വിട്ട അത എടുത്ത് പോലും ഇല്ല അപ്പൊ പിന്നെ അത് മതിയല്ലോ
ഓ പിന്നെഅത് മതി മറ്റേ കൊച്ചിന് ചേട്ടത്തി കൊച്ചിന്
ആ കൊച്ചീന് ഇന്നാലെ പോയി എല്ലാം വാങ്ങിച്ചന്ന്.
ആഹ്
ഉം
ഉം
പിന്നെ എന്തോര് അവ അവൻ പിന്നെ ഓ ഇന്ന് ഇന്ന് മഴയ ഇല്ലായിരുന്നേട്ടാ? പക്ഷെ ഒരു വൈകിട്ടപ്പോ നമ്മള് ജസ്റ്റ് ഒന്ന് ആറ്റിങ്ങ പോയേ കൊറച്ച് മറ്റേ പെൻസില് പോട്ടി അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ഐറ്റം ഒക്കെ വാങ്ങാൻ പോയി അപ്പൊ ഭയങ്കരമായിട്ട് പറ്റ് മഴ പെയ്ത് നാന പോകുന്നണ് പിന്നെ വിട്ടിൽ വന്നത് മഴയില്ലാത്ത കൊണ്ട് കാർ എടുക്കാതെയാണ് പോയത്
ആഹ് ആഹ് ഇവിടെ മല്യ മഴ ഇല്ല ണില്ലേ ഇവിടെ പത്തിരിപ്പൂല ഒന്ന് ചാറി അല്ലാതെ വലിയ മഴ ഇല്ലായിരുന്നു
ഓ ഇവിടെ നല്ല മഴയത് നമ്മള് മറ്റേ കുഞ്ഞിമാരെ മോനെ കാണാൻ വേണ്ടിന്ന് നെടുമങ്ങാട് ഹോസ്പിറ്റൽ റ്റലി ഒന്നായിരുന്നു അപ്പൊ നിങ്ങള് ആ വെമ്പ ആ നീ മറ്റേ പാനും ആ അങ്ങോട്ടല്ലേ ആ മറ്റേ വെമ്പായംന്ന് പറയ്ണ ഒരു സ്ഥലമൊക്കെ കഴിഞ്ഞപ്പോ നല്ല മഴ പ്തായിരുന്നു അപ്പഴും
ആഹ്
ഉം
ആഹ് അങ്ങനെ നിങ്ങള പോയല്ലേ നമ്മള് പിന്നെ വീട്ടിൽ വന്നിട്ട് പോവാന്ന് വിചാരിച്ചു എല്ലാരും ഉണ്ടായിരുന്നു
ആ ഞാനും മമ്മിയും ഈ കൊച്ചും കൂടെ പോയി സ്കൂട്ടിൽ പോയി
ഹോഹ്
ഉം
അങ്ങനെ
ഉ
ആ ഇനിയിപ്പോ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പോന്ന ഇവൻ നിൽക്കൂല ഓട്ടോ ബഹളൊ ക്കെ ആയിരിക്കും ഞാൻ പിനെ വിചാരിച്ച് വീട്ടിൽ വന്നിട്ട് ഇവടന്ന് അടുത്തല്ലേ
അത് തന്നെ നല്ലത്. പിന്നെ ഞാൻ പിന്നെ ഇഞി വന്നാ ഇനി നട സ്കൂല് പിന്നെ കൊച്ച് സ്കൂളിലൊക്കെ പോണെങ്കിൽ ഇനി അങ്ങ് പിന്നെ പോയിട്ട് പിന്നെ പാ അങ്ങനെ പിന്നെ ഞാ ഇമ്മ്ച്ചി പറഞ്ഞെങ്കി നമുക്ക് പോയിട്ട് വരാന്ന് പറ അല്ലെങ്കിലും ഉമ്മച്ചി പോവാൻ ഇരെക്കെയായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞെങ്കി ഞാനും കൂടെ വരാന്ന് പറഞ്ഞു ഉം ആ അവന് കൊഴപ്പില്ല വേദനക്കെ ഉണ്ട്
ആഹ് ഏത് കൈ
ആഹ് ഇടത് കൈ
ആഹ് നമ്മളെ ഈ കൈയ്യിലെ കൊഴേര ഭാകോ അല്ലേ കൈപ്പ
ആ പക്ഷേ കണ്ടാ ഫുള്ള് ഇട്ടേക്കണേ പ്ലാസ്റ്റർ
ഉം
ഓ അപ്പൊ വലിയൊരി ഇതായിട്ടാണ് നമ്മുക്ക് കാണണേ അപ്പൊ ഞാൻ എന്റെ ചോയ്ച്ചപ്പേ കോഴേ പാകമാണെന്ന് എന്ന് പറഞ്ഞു
ആഹ് ഞാനല്ലാതെ കുഞ്ഞുമായെ വിളിച്ചിരുന്നു വിളിച്ചപ്പൊ ഇങ്ങനെ പറഞ്ഞു
ഓ ഓ വേദനയൊക്കെ ഉണ്ടെന്ന് തോന്നണ അറിയൻ വയ്യ പിന്നെ ഇപ്പ അല്ല ആശുപത്രിയിലെ ഗുളിയ അത് ഇതൊക്കെ ആയതോണ്ട് അവന് വലിയതായിട്ടൊന്നും തോന്നൂലായിരിക്കും
ഉം എന്നാലും അവനിക്ക് ആന്റിബയോ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കല്ലേ എന്നാലും പാവല്ലെ ചരളി തെറ്റി വീണല്ലേ
ഓഹ് തെറ്റ് വീണത് അവൻ കൈ കുത്തിയെന്ന് അതാണ് ഒടിഞ്ഞത്
ഉം ഉം നമ്മള് തന്നെ വീഴുമമ്പ്പോ എന്തേര് ചെയ്യണന്ന് അറിഞ്ഞൂടാ നമ്മള് തന്നെ എങ്ങനെ
ഓ അതാണ് ഞാൻ ഇന്നാള് ഒരു ദിവസം വീണായിരുന്നു അത് നീ അറിഞ്ഞേ
ഇല്ല
ഓഹ് എന്ന് കൊറെ നാളായി ആറ്റിങ്ങെ മെയിൻ റോഡില്
എങ്ങനെ വീണെന്തും ബൈയിക്കുന്നേ അത് നടന്നു പോയപ്പോഴേ
സ്കൂട്ടിന്ന്
ഉ
സ്കൂട്ടി രണ്ടാമത്തെ സർവീസ് കഴിഞ്ഞ് എടുത്ത് കുറെേ നാളായി സ്കൂട്ടി രണ്ടാമത്തെ സർവീസ് കഴിഞ്ഞ് എടുത്തോണ്ട് വരായിരുന്നേ ഇക്കായും ഉണ്ടായിരുന്നു പക്ഷെ ഇക്ക വേറെ വണ്ടിയില് വേറെ ബൈക്കിലായിരുന്നു
ഉം
ഞാൻ ഫ്രണ്ടിന്ന് വേറെ ബൈക്കിൽ അപ്പം മറ്റേ ആറ്റിങ്ങ മെയിൻ റോഡില് മറ്റേ നിനക്കറിയാമോ ദുബയുടെ ബടാബസാർ എന്നൊക്കെ പറയുണ ഒരു കടകൊക്കെ ഉണ്ട് മെയിൻ റോഡ് ഓ അവിടെ നിങ്ങനെ അപ്പൊ നമ്മളിങ്ങനെ വരുമ്പം അവിടെന്ന് ഇങ്ങനെ ക്രോസ് ചെയ്യായിരുന്നേ ഒരു കിളവൻ
ഉം
ഇങ്ങേര് അവിടെ ത പമ്മി പമ്മി വരണ് ഞാൻ നേരെ ഇങ്ങനെ ചെന്ന് ഇങ്ങേര അങ്ങ് ഇടിച്ച് ഞാനങ്ങ് വിണു
തന്നെ
ഓഹ്
അയാള ഇങ്ങനെ കേറ്ണ് നീ പിന്നെ നീത്തി സ്പീഡില് വരായിരുന്നേ
ഇല്ല ഞാൻ നല്ല സ്പീഡ് കുറച്ച് വര നല്ല സ്പീഡിനായിരുന്നെങ്കി അങ്ങേര് തീരൂലി
ഉ അയാള് ഇങ്ങനെ ക്രോസ് നീ അങ്ങോട്ട് പോണ് നീ അങ്ങോട്ട് പോണ്
കണ്ടില്ലേ ഇക്ക ബെക്ക്ന്ന് വരായിരുന്നു അപ്പൊ ഇക്ക പറയണ് അയാള് പോലീസ് കൈയാണിച്ചിട്ടാണ് ക്രോസ് ചെയ്തെന്ന്
ഉം ഉം
പോലീസ് അയാളെ പറഞ്ഞന്ന് പോവാം പക്ഷെ ഞാൻ ഇത് കണ്ടില്ലന്ന് പോലീസ് കൈയാണിച്ചപ്പം വേറെ ആരും ക്രോസ് ചെയ്യണതും ഇല്ല അപ്പൊ എനിക്കിങ്ങനെ ഇയാൾ ക്രോസ് ചെയ്യണത് ഞാൻ കാണണതുല്ല അപ്പം ജസ്റ്റ് ഇങ്ങനെ അടുത്തെത്തിയപ്പോഴാണ് ഞാൻ ഇങ്ങരേ നല്ലോണ്ണം കാണണത് അപ്പൊ ഞാൻ അങ്ങ് ങ്ങ് പിടിച്ചതും ഇയാളെ തട്ടി ജസ്റ്റ് തട്ടിയതേ ഉള്ളൂ പക്ഷെ ഞാൻ ചെന്നങ്ങ് വീണു തട്ടിയതും
ഉം ഉ അങ്ങനെ എന്തരായി
അയാളൊന്നും പറഞ്ഞില്ല കാരണം എന്റെ ഭാഗത്തും തെറ്റില്ല അയാള ഭാഗത്തും തെറ്റില്ല പിന്നെപ്പോ അവിടെ അവിടെ പോലീസൊക്കെയുണ്ട് എപ്പോഴും പോലീസൊക്കെയൊള്ളായാണ് അന്നേരം പോലീസൊക്കെ പെട്ടെന്ന്ന് എന്നെയാണ് നോക്കി എന്നിട്ട് മോള എന്തേലും പറ്റി കൊഴപ്പുണ്ടോ എന്തരുും എടുത്ത് ചാടി തന്നാന്നൊക്കെ ചോദിച്ചു കേക്കണില്ലേ
ഓ കേക്കാ എന്നാച്ചേ എന്നാലും പിന്നെ ഇപ്പ കാക്ക എന്തര് പറഞ്ഞ്
ഹസ്ബൻറ് പറയാണ് നിന്റെ കൊഴപ്പാണെന്ന് നീ ബോധം ഇല്ലാതെ പോയിട്ടാണെന്ന്
ഉം ഉം
ഓ... പിന്നെ ഞാനങ്ങ് പേടി ഛേ അപ്പോഴങ്ങ് നല്ലോണം പേടിച്ചു കേട്ടാ പിന്നെ എനിക്ക് വണ്ടി എടുക്കാൻ പറ്റ.. ൂലായിരുന്നു
ഓ അങ്ങനെന്നാന്നുവെച്ചാ നമ്മക്കന്ത്രയ്നും ഇങ്ങനെ ചെറുതായിട്ട് ആ എന്തെരെങ്കിലും ചെറിയൊരിത് വന്നാ മതി അപ്പോഴേ നമ്മള് പേടിക്കും
ഓ നല്ലോണ്ണം പേടിച്ചു പിന്നെ എനിക്ക് അവിടെന്ന് വണ്ടി എടുത്തോണ്ട് പോവാൻ പങ്കര പേടിയാ ഞാൻ ഇങ്ങനെ ഒട്ടും പറ്റണില്ലായിരുന്നേ അപ്പൊ പിന്നെ എടുക്കാതിരിക്കാനും പറ്റൂലേ വണ്ടി കുറച്ച് കൊറച്ചു വരികൊക്കെ ചെയ്തു
ഉം
ഉം അപ്പൊ. അപ്പൊ പിന്നെ വണ്ടി എടുക്കാതിരിക്കാനും പറ്റൂല എന്നിട്ട് ഹസ്ബന്റ് ചോദിച് നീ എങ്കി കൂട്ടുകാരന്മാരെ എങ്ങാനം വിളിച്ച് എടുപ്പിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ പറഞ്ഞു വേണ്ട. പിന്നെ അറി അങ്ങ് പേടിച്ചാലേ പിന്നെ എനിക്ക് ഒരിക്കലും എടുക്കാൻ പറ്റാതാവും
ഓ അത് തന്നെ ച്ചാ നമ്മള് ഇത് കഴിഞ്ഞ് നമ്മള് തന്നെ എടുക്കണം എന്നാ കൊഴ ല്ല ഇല്ലെങ്കി നമ്മള് പേടിച്ച് പോയാ നമ്മുക്ക് പിന്നെ എടുക്കത്തേയില്ല
എടുക്കത്തില്ല ഓ എനിക്ക് നല്ല ഞാങ്ങു പേടിച്ചു ഞാൻ പിന്നെ വിചാരിച്ചതല്ല എനിക്ക് എടുക്ക എടുക്കാൻ പറ്റൂന്ന് എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എടുക്കാന്ന് പറഞ്ഞ് എന്നിട്ട് എടുത്തപ്പോ ഞാൻ ഇങ്ങനെ വിറക്കായിരുന്നു എനിക്ക് വണ്ടി ഓട്ടിക്കാനേ പറ്റണില്ലായിരുന്നു എങ്ങനെയെങ്കിലും ആ നമ്മള് പിന്നെ ആലങ്കോട്ടെത്തി പിന്നെ ആലങ്കോട്ടൊരു വർഷാപ്പില് വണ്ടി കൊണ്ട് കാണിച്ച് പിന്നെ ഞാൻ ഹസ്ബന്റിന്റെ എടുത്തോണ്ട് വരാൻ പറഞ്ഞു എന്നിട്ട് എടുത്തോണ്ട് വന്നു എന്നിട്ട് പിറ്റേസം ഈ കൊച്ചിനെ എങ്ങാണ്ടൊണ്ട് നമ്മള് ഹോസ് പിറ്റെല്ലാംങ്ങാണ്ട്ന്ന് പിറ്റേ സം എങ്ങാണ്ട് പോയെന്ന് തോന്നണ് അപ്പോഴും എനിക്ക് എനിക്ക് വണ്ടി ഓട്ടിക്കാൻ പറ്റണില്ല വിറച്ചോണ്ടിരിക്കണ്
തന്നിയേ
ഓ പിന്നെ ഇപ്പ മാറി കേട്ടാ പിന്നെ രണ്ട് മൂന്ന് ദിവസൊക്കെ ആയപ്പാ മാറി
ശരിയായി
ഓ ശരിയായി പക്ഷെ ആ പേടിയില് ഞാൻ എടുക്കാതിരുന്നെങ്കിൽ പിന്നെ എനിക്ക് ഒരിക്കലും പറ്റൂലീയിരുന്നു അതുകൊണ്ട് വീ വീഴും എന്തായാലും വീഴും നമ്മള് ഇനി എത്ര ശ്രദ്ധിച്ചാലും എനിക്ക് എനിക്കറിയായിരുന്നു ഒരു വീഴ്ച അല്ലെങ്കിൽ ഒ ഇടി നടക്കും പോന്ന് കാരണം വണ്ടി എടുത്തപ്പോഴേ അത്രയും മെയിൻ റോഡും തിരക്കുള്ള സ്ഥലത്ത കൂടൊയിരുന്നു പൊയ്ച്ചൊണ്ടിരിക്കണുന്നത് പക്ഷെ കിളവനെ ഇടിച്ചു വീഴൂന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല.
ആഹ എന്നാലും ചെറുതായിട്ടല്ല ചച്ച അതുകൊണ്ട് കൊഴപ്പല്ലേ നമ്മള് അത്രയക്കെഏതായാലും വരാനുള്ളൊക്കെ വരും ഇനിയിപ്പ പേടിച്ചിട്ടും കാര്യ
ങ്ങളിങ്ങനെ ഓടിക്കുമ്പോഴേ തുടക്കക്കാരും കൂടെ അല്ലേ ഇങ്ങനെ പി വീടയും തട്ടയുംൊക്കെ ചെയ്യും എത്ര നമ്മള് സൂക്ഷിച്ചാല്.
അത തന്നെ പിന്നെ നമ്മള് സൂക്ഷിക്കണംസൂക്ഷിക്ക പിന്നെ വന്നു പോയാൽ നമ്മക്ക് ണഒന്നും ചെയ്യല്ല
ഓ അതാണ് ഉം പിന്നെ
നമ്മുക്ക് അവരും കൂടെ ഉണ്ടെങ്കിലാണ് പേടിയാവുന്നേ ഞാൻ കാർ കൊണ്ട് തട്ടിയത്. എനിക്ക് നല്ല പേടിയാണ്. കൊച്ചു ഞാനും മാത്രമേ ഉള്ളായിരുന്നു പിന്നെ ഉമ്മശേഷി പോ ആദ്യം കാർ കൊണ്ട് പോകണ്ട അല്ലേ ആദ്യം എല്ലാരൂടെ വരാന്ന് പറഞ്ഞതാണ്. പിന്നീടാണങ്ങ് മാറ്റിയെ.
ആഹ് പിന്നെ നീ പേടിക്കാതെ എടുത്തോണ്ടല്ലേ നിനക്കിപ്പോ ഓട്ടിക്കാൻ പാറ്റനേ.
ആഹ് അതുകൊണ്ട് ഞാൻ ഓട്ടിക്കുംപിന്നെപ്പോ ഇപ്പൊ കാർ ഇപ്പൊ സ്ഥിരം ഒട്ടിപ്പല്ലെ കൊച്ചെ
ഹ് സ്കൂട്ടി സ്ഥീരം ഒട്ടിക്കോ ഇപ്പം.
ഹസ്ബൻ്റ് തന്നെ ഓട്ടിക്കണം.
ഉം ഉം അതിനി പോവുമ്പോ നീ എടുക്കും. പോവുമ്പോ നീ എടുത്ത് ഓട്ടിക്കുമ്പോ റെഡിയായി വരും.
ആഹ് അതന്നെ.
ഉം ഉം ഇല്ല ഓട്ട് നമ്മള് എത്രത്തോളം ഓട്ടിക്കണം അത്രത്തോളം തെളിഞ്ഞോണ്ടിരിക്കും.
ഓ അങ്ങനെ തന്നെ പറയണം എനിക്ക് സൈഡില് വെയിറ്റ് വെച്ച് പോകാൻ ഭയങ്കര ഇതാണ്.
ഓ അതാ ആദ്യം ഭയങ്കര പാടായിരിക്കുമേ പിന്നെ അങ്ങ് റെഡിയാകും ഇപ്പൊ ഞാൻ ഉമ്മച്ചീനെ കൊണ്ട് എല്ലാ സ്ഥലത്തും പോവും ആദ്യമൊന്നും പറ്റില്ലായിരുന്നു ഭയങ്കര പാടായിരുന്നു. ഓ ശരി